ഹലോ ഹലോ ഹലോ ഇത് കേൾക്കണില്ല കേൾക്കുന്നുണ്ടാ അങ്ങട്ട് ഉം
ആഹ് എന്താ കേൾക്കണ്ട് ഇപ്പ കേൾക്കണ്ട് ഇപ്പം ആ മഴയുണ്ട് നല്ല മഴയാണ് ഇന്നലെ തോടൊക്കെ നറഞ്ഞ് ഒഴുകി പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങക്കൊക്കെ അവധിയല്ലേനോ ഇന്ന് നല്ലോം മഴ പെയ്തീന് ഉം
ഇപ്പൊ തൊട്ടടുത്തൊരു പ്രദേശത്ത് മണ്ണിടിച്ചിലിണ്ടായി അത് കാരണമായിട്ട് പൊഴകളിലൊക്കെ വെള്ളം കയറി അങ്ങനൊരുപാട് പ്രശ്നങ്ങളിണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങടെ നാട്ടിലൊക്കെ മഴ ക്കാലായല് വീട്ടിലൊക്കെ വെള്ളം കയറുവോ
ഞമ്മളെ വീട്ടക്ക് പണ്ട് ആ പിന്നെ വെള്ളപ്പൊക്കണ്ടായിനി അന്ന് ഞമ്മളെ വാതിക്കലാ യിട്ടും എറേലറ്റം വന്നേണ് പിന്നെ ഇപ്പം ഞാൻ ആഹ് പിന്നെ ഞമ്മളെ പ്രദേശം പറഞ്ഞാ മലപ്രദേശാണ് മല എപ്പളും ഇടിഞ്ഞ് പോരാൻ സാധ്യതയുള്ള സ്ഥലാണ് ഞമ്മൾതും പക്ഷെ പേടിയാണ് നല്ലോം കൂടുതല് മഴ പെയ്യുമ്പം എങ്ങനെ ആയാലും വരും
മ മലകളുള്ള മൽ
ഓ മൽ മലപ്രദേശാണ് ഞമ്മൾത് ഉം
പൊഴകളുടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ പേ ക്കേണ്ടിയിരിക്കുന്നു എപ്പഴാ ജലനിരപ്പ് ഉയരാന്നറിയില്ലല്ലോ അതൊക്കെ പേടി തന്നെയാണ് പിന്നെന്താ ഉം ഇങ്ങള് ബിരിയാണി ഉണ്ടാക്കലെങ്ങനെ അതൊന്ന് പറഞ്ഞ് തരുവോ ബിരിയാണി നല്ല
ബിരിയാണി ഉണ്ടാ ക്കാണെങ്കില് പിന്നെന്തച്ചാല് ആദ്യം ഉള്ളി വാട്ടുക പിന്നെ അയിക്ക് വെളുത്തുള്ളീ പിന്നെ ചീരുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് അയൊക്കെപ്പാടെ ത തക്കാളി ഒക്കെപ്പാടെ ഉള്ളി വാടി എന്നിട്ട് അത് വയറ്റി എടുക്കുക എന്നിട്ട് അയിൻ എന്നിട്ടങ്ങട്ടയിന് ഗരം മസാല പിന്നെ ചിക്കന് ഒരു കിലോന്ന് വച്ചാല് ഒരു കിലോ അരിയിട്ട് കാണ്ട് ഈ പിന്നെ ചിക്കന് അയിലിട്ട്കാണ്ട് ഇളക്കിയെടുക്കുക തൈര് വാണം പിന്നെ ഗരം മസാ സാല പിന്നെ ഇഞ്ചി പിന്നെ കുരുമുളകും പൊടി പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി കുറച്ച് കൂട്ടണേ കൂട്ടിയാ മതി മുളകും പൊടി കൂട്ടേണ്ട ആവശ്യം ഇല്ല പിന്നെ എന്താ വച്ചാ പച്ചമുളകും ഇഞ്ചിയും കുരുമുളകും പൊടിയും കൂട്ടൂല അങ്ങനെയൊക്കെ എടാ വൈ ആ
ചോദിക്കട്ടെ ആ ഇത് വഴറ്റണുന്നത് സാധാ വെളിച്ചെണ്ണയിലാണോ അതോ ഡാൽഡ നെയ്യിയിലാണോ വ
അല്ല ഞമ്മള് നല്ല വെളിച്ചെ വെളിച്ചെണ്ണയിലെ വാട്ടല് വാട്ടിയെക്കല് പിന്നെ ഡാൾട നെയ്യും പിന്നെ ഓയിലും കുട്ടി ചോറ് പിന്നെ നെയ്ച്ചോറ് കീർത്തുകാണ്ട്ഐക്ക ഇടും ചെയ്യും തളപ്പിച്ച്റ്റി കാണ്ടാണെങ്കിൽ അഐക്ക് ഇട്ട് നമ്മിടും ചെയ്യും അയി ത് ഉള്ളിയും പിന്നെ അണ്ടിപരിപ്പും മുന്തിരിയും ഏലക്കായും ഇതൊക്കെ അയിലിട്ട്കാണ്ട് പിന്നെ ഇതും ക്യാരറ്റും
ആ ഓക്കെ അക്കെ ഇട്ട്താക്കും അല്ലേ അപ്പൊ ഞങ്ങളവിടെ ക്കെ എങ്ങന അറിയോ ഉള്ളി ഇപ്പൊ ബിരിയാണി മസാല ഉണ്ടാക്കണേക്കെ ന്നെ ഉള്ളി വഴ് റ്റുമ്പോ ഡാൽഡെണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും ഉപയോഗിക്കല്ലേ അപ്പൊ അങ്ങനെ കൂട്ടുമ്പോ ടേസ്റ്റ് കൂടുതല് കി
ആ ഞമ്മളു ണ്ടാ ആദ്യക്കെ ഡാൾഡ നെയ്യന്നെല്ലേ ഇ എല്ലാരും കൂട്ടിനീ ഇപ്പളെല്ലേ പിന്നെ ഓയില് കൂട്ടല് ഒടങ്ങിയെ
ആഹ് അത് ശരി ആഹ്
പിന്നെ നല്ലരിക്കും പാരും
പൊറത്തുന്ന് വാങ്ങുന്ന ഡാളുടെ നെയ്യയിലും ഓയലിലൊക്കെ നല്ല കെമിക്കലൊക്കെ അടങ്ങിയിരിക്കും
ഏ അതല്ലാതെ പ്പ ഞബക്ക് കൂട്ടാൻ മാർഗല്ലല്ലോ എല്ലാർക്കും വെളെണ്ണ വെണ്ണ ഉണ്ട് ച്ചെണ്ണ ഇല്ലായി ഒന്നില്ല വെളിച്ചെണ്ണ ബയോഗിക്കലുണ്ട് നമ്മള്
ആഹ് അപ്പൊ ചെല ആളുകൾക്കൊന്നും വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാവില്ല അതെ
ഏ അല്ല ഇപ്പ അധിക സ്ഥലത്തൊന്നും വെളിച്ചെണ്ണ ഉണ്ടാവില്ല എന്നാ ള്ളോരുണ്ടാവും ഇപ്പപ്പോ അഞ്ച് സെന്റിില് ആറ് സെന്റില് ഏഴ് സെന്റില് ഒരു വീട് പിന്നെ അതില് പ്പ തെങ്ങക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവൂല പക്ഷെ നമ്മുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള പിന്നെ
ആ
തേങ്ങക്കെ ഉണ്ടാവും നമ്മളൊ ഒരു കൊല്ലത്തിനുള്ളൊക്കെ ആക്കി വെക്കല
ആഹ് അപ്പൊ വെളിച്ചെണ്ണ ഒന്നും പുറത്തൊന്ന് വാങ്ങിയല്ല
വെളിച്ചണ്ണ പുത്ത് വാങ്ങലില്ല പച്ചക്കറികൾ വാങ്ങലില്ല പച്ചക്കറികളൊക്കെ ഞാനിവിടെ ക്കലുണ്ടാക്കും ഉള്ളി തക്കാളി അങ്ങനത്തൊക്കെ വാങ്ങല്ലാതെ പിന്നെ കറിക്കുള്ള കറുമൂസ കുമ്പളം മത്തം ചെരിങ്ങ കൈപ്പ അങ്ങനത്തെ എല്ലാ സാധനവും ഞമ്മളു വീട്ടില് ഉണ്ടാക്കലാണ്
ചെരിങ്ങനൂര് എന്താ ഉണ്ടാക്കല്
ചെരിങ്ങ ചെരിങ്ങനൂ കൊണ്ട് താളിപ്പ് ഉണ്ടാക്കൂ കടുകൊക്കെ വറുത്ത് താളി ആ പച്ചളുക് കീറിയിട്ട് ചെലോര് കഞ്ഞിവെള്ളം വാർന്ന് വെക്കും ചെലോര് അങ്ങനെ വെള്ളത്തിൽ വാർന്ന് വെക്കിയാണ്ട് വെന്തിട്ട് കടുകും നാർത്തുകാണ്ട് കൂട്ടും പിന്നെ തേങ്ങ അരച്ച് ക്കുണോലുണ്ട് പല രീതി കൊണ്ട് ക്കാം നമ്മള് കറുമൂസക്കായ ഒക്കെ വെക്കും പോലെ തന്നെയാണ് അതും വെക്കല്
ആഹ് ച്ചെരിങ്ങ അപ്പൊ ഈ പുളിയൊക്കെ പർന്ന് അങ്ങനെ വെക്കണ്ടോ അത്
ച്ചെരിങ്ങേല് ആരും അധികം പുളി പാറലില്ല കറുത്തേല് കുമ്പളം അങ്ങനത്തേലൊക്കെയാണ് പിന്നെ മാ ചെലോര് ഒരു തക്കാളി രണ്ട് തക്കാളി ഒക്കെ ഇട്ട് വെക്കും അ ഓരോരു ത്തർക്ക് ഓരോ ഇഷ്ടല്ലേ നമ്മള ഇഷ്ടാവില്ല വേറെ ഒരാക്ക് ഓലോ ഇഷ്ടാവില്ല നമ്മക്ക് അങ്ങനക്കെയല്ലേ അങ്ങനെയൊക്കെല്ലേ
ആ അതെ അതെ ശെരിയാണ് പിന്നെ അങ്ങനെ ഞങ്ങളവിടെ കുമ്പളൊക്കെ വെക്കുമ്പോ കുമ്പളം അതുപോലെ അതൊക്കെ വെക്കുമ്പോ പുളി പുളിവെള്ളം പാരും പുളിവെ വെള്ളം പാർന്നിട്ട് തേങ്ങരച്ചാണ്ട് അങ്ങനൊക്കെ വെക്കെണ്ട്
നല്ലത്
ആ മോര് കറി അല്ലാതെ തന്നെ ആഹ് ഇത് ആദ്യ നമ്മള് കുക്കറിലിട്ട് കുമ്പളം പച്ചമുളകെക്കെ ഇ ഇട്ടൊന്ന് വേവിക്കും വെള്ളം പാർന്നാണ്ട് ഇന്ന്ട്ടയിക്ക് കൊറച്ച് പുളിവെള്ളം പാർന്ന്ട്ട് പിന്നെ തേങ്ങ അരച്ച് പാരലാണ് സാധാരണ അങ്ങനെ ചെയ്യാറ്ണ്ട്. അതുപോലെ ചെരങ്ങാ താളിപ്പ് ഇണ്ടാക്കേണ്ട് ചെരങ്ങനോട് ഇതുവരെ തേങ്ങ അരച്ചിട്ട് ഇണ്ടാക്കിട്ടില്ല
അഹ് ചെലോല്ക്ക് തേങ്ങര്ച്ചും ഇക്ക് തേങ്ങര് ച്ച്ണ്ടാക്കി പിന്നെ തേങ്ങ പാർന്ന്ട്ട് പിന്നെ ഒരു കടക് വറുത്ത് കരിവേപ്പിന്റെലിം കടുകും പാർ ട്ട് ഇന്ക്കതിഷ്ടാ തേങ്ങ അരച്ച് വെക്ക്ണത് അങ്ങനെ ഞാൻ കറൂത്തിം വെ ക്കല് പച്ചമൊളക്ക് കീറിട്ട് വെന്ത് വന്ന്ട്ട് കൊറച്ച് പുളിയും പിന്നെ തേങ്ങ അരച്ച് പാർന്ന് കടക് വർത്ത്ട്ക്കും
ആഹ് ആഹ് അപ്പം നല്ല ടേസ്റ്റ്ണ്ടാവുല്ലേ
ഉം ഉം ഉം
പിന്നെ അതുപോലെ ഈ ഓഹ് മഴ കാരണം ഒരുപാട് സല്ത്ത് കൃഷികളൊക്കെ നഷ്ടമായിട്ട്ണ്ട്ല്ലേ നിങ്ങളവിടെ അങ്ങനെ ആർക്കേലും നഷ്ടമായിണോ
ഞമ്മക്ക് പാട്ത്ത്ള്ളെ വാഴൊക്കെ വെള്ളത്തിലാണ് ഇപ്പം വാഴക്കപ്പഞ്ഞ് കൊറച്ചീസായാ മഞ്ഞൾപ്പായി പോവും
ആഹ് അത് ശരിയാണ് അപ്പൊ ഞങ്ങളവിടെ വാഴ് ഇഞ്ഞ് ഞങ്ങളെ നാടിന്റെട്ത്ത് വാഴത്തോട്ടണ്ട് വെല്ല്യ വാഴത്തോട്ടണ്ട് അപ്പ അയാള് ഒക്കെ കൃഷി ചെയ്ത് കൊലവരാനായതാ അപ്പൊ മൊ ത്തം വഴയ വാഴകളും വെള്ളത്തിലായി കൊറേ വാഴ കാറ്റ്ല് ഇങ്ങനെ ചെ ഇതായി ഒടിഞ്ഞൊക്കെ ചെയ്ത് അപ്പോ ഓര് ക്ക് ചെവെ ശരിക്കും അവര്ക്കതൊരു നഷ്ടാണ് പക്ഷെ അപ്പോ ഓര് പറഞ്ഞ് അവർക്ക് നഷ്ടൊന്നുല്ല കാരണം അത് പഞ്ചായത്തില് ഞമ്മള് ഇങ്ങനെ സംഭവി ച്ച്ണ്ന്നർഞ്ഞ് ഫോട്ടൊക്കെട്ത്ത് എഴുതി കൊടുത്താല് ഫുൾ പഞ്ചായത്ത്ത്തോല് നോക്കിയാണ്ട് ഓരോ വാഴക്കും മുന്നൂറ് രൂപ വെച്ച് കിട്ടും അപ്പം ഞമ്മള് ചെല്പ്പം വാഴകൃഷി ചെയ് ത് കൊല വെട്ടി കൊട്ത്താല് അമ്മക്കത്ര പൈസ കിട്ടേണ്ടാവൂല്ല ഒരു വാഴമ്മല് മുന്നൂറ് വെച്ച് ഇവര്ക്കങ്ങനെ കിട്ടും
ഉം അങ്ങനെ ഇണ്ടാക്ക്ണ സ്ഥലുണ്ട് ഇൻഷൂറെയ്ത്ടും ഇൻഷൂറെയ്താല് അയിന്ള്ള പൈസ കിട്ടും
ആഹ് അത് ഇൻഷൂറെയ്ത്ട്ട്ട്ടാണോ അങ്ങനെ പൈസ കി
ആഹ് ആഹ് അഹ് പിന്നെ ഓല് വന്ന് നോക്കും നോരോ വാഴക്ക് ഇത്ര പൈസ ഓര് കണക്കാക്കും അയിനുള്ള പൈസ ക്കും പക്ഷേ അമ്മള് പ പ വാഴൊക്കെ ഇണ്ടാക്കുമ്പോമ്മള് ആദ്യം ഇൻഷൂറെയ്തിടണം
ആഹ് അഹ് ശെരിയാ അത് ഇന്ക്ക് അറിയില്ലേനിട്ടോ ഇന്നാ ഞാൻ വിചാര് ച്ച് അങ്ങനെ വെള്ളത്തിലായ എല്ലാർക്കും പഞ്ചായ ത്തില് പോയി പറ്ണാല് അങ്ങനെ പൈസ കിട്ടുംഞ്ഞാ ആഹ് അഹ് ശരി അപ്പെ ഇൻഷൂർ ചെയ്തിടണം അപ്പൊ നി നിങ്ങൾക്കൊക്കെ കൃഷിണ്ടേൽ ഇൻഷൂറെയ്ത്ട്ടോളി ഇപ്പം ഇഞ്ഞ് മഴെ എല്ലാ കൊല്ലും ഈയൊര് സമയം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങള്ലൊക്കെ മഴക്കാലല്ലേ ഉം ഉം അപ്പൊ അങ്ങനെ ക്കേണ് പിന്നെ അത്പോലെ ഈ ഈ ഒര് സമയന്ന് പറ്ഞ്ഞാ കൃ ഷി ചെയ്യാൻ പറ്റിയ സമയ അല്ലല്ലേ ഈ മഴക്കാലം പർഞ്ഞാല്
മഴക്കാല്ത്ത്ന്ന് പറഞ്ഞാല് ഞമ്മള്ഞ്ഞി ഏത് സാ ധനം ഏറ്റവും ഉഷാർ വേനൽക്കാലത്ത് ഇണ്ടാക്ക്ണതാണ് വേനൽക്കാല്ത്ത് ഇണ്ടാ ഈ ഞമ്മളയിന്ള്ള വളും അയിന്ള്ള വെള്ളും കൊടുത്താല് വിഷാറായിട്ട് ഞമ്മക്കന്തൊയി കിട്ടും ഈ മഴത്ത്ന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഇഞ്ഞ് ഏത് സ്ഥലായാലും അത് വെള്ളത്തുള്ളി തെർച്ചലും മണ്ണ് തെർച്ചും ആ സാധനങ്ങളൊക്കെ പോയി കോണ്ട്ക്കും വേനൽക്ക് ഞമ്മള് നന്ച്ച് ച്ച്ണ്ടാക്കിയാൽ ഉസാറായിട്ട്ണ്ടാവും ഇൻ്റെ അഭിപ്രായാട്ടൊ ഞാൻ ഇണ്ടാക്കണോ അങ്ങനേണ് വേനൽക്കാണ് ഇണ്ടാക്കല് പിന്നെ അതിങ്ങനെ പൊട്ടി മൊൾച്ചും ചെരങ്ങി കുമ്പളങ്ങിക്കെ ആണെങ്കില് പൊട്ടിമൊൾച്ചൊക്കെണ്ടാണെ ഇണ്ടാകണല്ലാതെ വേനൽക്കത് ഏറ്റോം ഉഷാറാ ചീരയായാലും
ആഹ് അത് ഒക്കെ ശെരിയാണ് പക്ഷേ ല്ലേ വേനൽക്ക് നമ്മക്ക് നൻച്ച് കൊടുക്കാൻ വെള്ളം
വെള്ളം മാണം വെള്ളം ഇല്ലാത്തോൽക്ക് അത് പറ്റൂല ഉം
അഹ് ണ് അപ്പൊ ഇപ്പൊക്കെ ഇപ്രാവശ്യൊക്കെ ഭയങ്കര ചൂ
ഉം
കെണറ്കള് വരെ വറ്റീന്നൊക്കെയാ പറയണെ അപ്പൊ അങ്ങനെ വെയിലായി നിക്കണ സമയത്ത് നമ്മള് ഇപ്പൊ തൊട്ടട്ത്തുള്ളോല് വെള്ളം കിട്ടാതെ വെള്ളം കുടിക്കാനൂടി വെള്ളം കിട്ട് ട്ടാതെ ഇമ്മള് എടങ്ങാറയിക്കുമ്പോ അമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതായത് നമ്മള് വെള്ളം കൊണ്ട് ഉപ് ദുരുപയോഗം ചെയ്ത് കൃഷി നനച്ചൊട്ക്കാനും മറിച്ചതിനും ഒന്നും ഇട്ക്കാൻ പറ്റൂലല്ലോ അങ്ങൻത്ത് പ്രശ്നങ്ങളൊക്കെ ഇണ്ട് പിന്നെ മയക്കാലായാല് മയ വെള്ളം കെട്ടി നിക്കണത് കൊണ്ടും നമക്ക് കൃഷികള് ഏഹ് നട്ട് വളർ ത്താൻ കയൂല അങ്ങനിം ഇണ്ട്
പിന്നെ എം നല്ല മഴക്കാലത്തിന്റെ ഇതിൻ്റെം എടേല്ള്ള കാലഘട്ടത്തില് ഇമ്മക്ക് കൃഷികളൊക്കെ ചെയ്യേണ്ടി വരുല്ലേ
ഉം ഉം
ഉം ഇന്നാ ഓക്കെ ഇന്നാ ശെരി പിന്നെ വിളിച്ചാ